പനിണ്ടോ ആഹ് എന്താണ് പരിപാടി ഫുഡ് കഴിച്ചോ
ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ കെടക്കാൻ ഒള്ള തീരുമാനായിരുന്ന്
അതെ
മ്മ് എവിടെ ഇന്ന് ഏ ചിക് ഇത്ണ്ടായിരുന്ന് ബീഫ് കറി ആയിരുന്നെടാ
ബീഫ് കറില്ലേ ബീഫ് എങ്ങനെ എങ്ങനേ നിങ്ങള് ഇങ്ങനെ കറി വെക്കുന്നെ
ഞങ്ങള് മറ്റേ ഇഞ്ചി വെളുത്തുള്ളി പിന്നേ മൊളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ട് അങ്ങനെ വെയ്ക്കും വെറൈറ്റി ആയിട്ട് അല്ലല്ല ഞങ്ങള് ചാറാക്കത്തില്ലെടാ ഫ്രൈ ആക്കും
ആഹ് ഫ്രൈ ആക്കി എടുക്കും ല്ലേ അപ്പൊ ചാറുകറി വേണ്ടേ ചോറിന്
ആഹ് ചാറ്കറി ആ മോര് കാച്ചി പിന്നെ ചീര ചീര തോരനുണ്ട് ആഹ് പിന്നെ കപ്പ വേവിച്ചു
ആഹ് കപ്പ വേവിച്ചോ ഇവടിം കപ്പ വേവിക്കാറുണ്ടെടക്ക് ഇവടെ കപ്പേം ചക്കേം വേവിക്കും
ആഹ് ഇപ്പം ചക്കേടെ സീസണല്ലേ
ആഹ് ഇവടെ നറയെ ചക്കെയാ, നിനക്ക് എങ്ങനെ ചക്കിയ്ണ്ടോ
ആഹ് ഇണ്ട്ണ്ട്ണ്ട് ചക്കയുണ്ട് മാവ് പിന്നെ ആഞ്ഞിലി ചക്ക
ആഞ്ഞിലി ചക്കീണ്ടോ അത് ശെരി ആഞ്ഞിൽചക് എങ്ങനെയാ അത് പഴുത്തിട്ട്ണോ കഴിക്യാ
ആഹ് പഴുത്തിട്ടാ കഴിക്കുന്നെ
ആഹ് ആഹ് പറിച്ച് വെക്കണോ നമ്മള് ഞ ഞാനത് കണ്ടിണ്ട് ബസ്സിലൊക്കെ പോവുമ്പോ പക്ഷെ ഇതുവരെ കിട്ടീട്ടില്ല
ചെറുതാടാ അത് ഒരുപാട് വലുപ്പം വെക്കത്തില്ല. നമ്മുടെ ചീമച്ചക്കയറിയോ
ശീമച്ചക്ക ഇൻക്കങ്ങനെ അറിയില്ലട്ടോ
അത് കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നതാ അതിന്റെത്രേ വലിപ്പേ വരോള്ളത്
ആഹ് ആഹ് ഞാൻ ഇങ്ങനെ മരത്തിന്ന് തൂങ്ങി കെടക്ക്ണ കണ്ടിട്ടുണ്ട് പക്ഷെ അടുത്ത് കണ്ടിട്ട് ട്ടുല്ല കഴിച്ചിട്ടൂല്ല ടേസ്റ്റ് ആണൊത്
ഒരുപാട് ടേസ്റ്റൊന്നുല്ല പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മടെ ഈ സാദാച്ചക്കയില്ലേ അതിനാ ടേസ്റ്റ്ന്ന് മ്മ് ഇപ്പം പൊതുവെ ഇപ്പ മഴയാണല്ലോ മഴ വെള്ളം കേറി എല്ലാത്തിനും ടേസ്റ്റ് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഉം
ഇപ്പൊ ചക് മഴ പെയ്താ പെട്ടെന്ന് പെട്ടെന്ന് മൂക്കും ചെയ്യും ഇവിടെ ഞങ്ങക്ക് നാല് പ്ലാവ്ണ്ട്
ആഹ്
നറഞ്ഞ് കട്ക്ക്ണ്ട് ചക്ക
അപ്പൊ അവിടെ ആർക്കും വേൺ കൊടുക്കത്തില്ലേ നിങ്ങള്
മൂത്ത്ട്ടില്ല്യാ മൂത്ത്ട്ടില്ല്യാ മൂത്ത് കഴിഞ്ഞാ എല്ലാവരും വന്ന് പറിച്ച് കൊണ്ട് പോകും ആഹ് ആഹ് മൂത്ത് കഴിഞ്ഞാലെല്ലാരും
ആര് വേണെങ്കിലും പറിച്ചോണ്ട് പോകുംന്നറഞ്ഞെ കാരണംന്ന് വെച്ചാ ഈ മഴയായത് കൊണ്ട് പഴുത്തെല്ലാം താഴെ വീഴും കൊതുക് ഈച്ച ആ
അതെന്നെ ശെരി
അങ്ങനെയൊക്കെ സംഭവം
ആഹ് ആഹ് ഇവിടങ്ങനെയാ മൂത്ത് കഴിഞ്ഞ ഞങ്ങള് പറിയാ ആർക്കാച്ച പറിച്ചോളി മേ മഴ പെയ്ത പെട്ടെന്ന് മൂക്കുന്ന പറയ്ണെ ചക്കാ
ആഹ് അതെയതെ
ആഹ് അപ്പം പിൻ
ഇപ്പം പനി സീസണല്ല്യോടാ
ആഹ് അതെ
ആഹ് അപ്പ ഹെൽത്തിന്നൊക്കെ ആൾക്കാര് ഇങ്ങനെ ഡെയിലി വരുന്നുണ്ട് പനി ഒക്കെ വരും വെള്ളം കെട്ടിക്കിടക്കരുത് അങ്ങനെയൊക്കെ പറയും
ആഹ് ആഹ് ആഹ് അത് ശരി. അവിടെ എങ്ങനെയാ നല്ല മഴയുണ്ടോ
ആഹ് ഉച്ചകഞ്ഞ് ഉച്ചകഴിഞ്ഞു ഉച്ചകഴിഞ്ഞ് മഴയാ അതാ ഞാൻ പറഞ്ഞെ
അതെ ആഹ് എന്ന ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ, രണ്ടു ദിവസം മുമ്പ് മഴ പെയ്യ്തതാ പിന്നെ പെയ്തിട്ട് ഒരു അനക്കല്ല
ആഹ് ഇവിടെ ഇപ്പൊ കൊറച്ചു നേരം മുന്നേ കൂടെ മഴ പെയ്തിട്ട് നിന്നിട്ടേ ഉള്ളു
അതെല്ലേ ആഹ് അത് ശെരി ഇവിടെ മഴ പെയ്തിട്ട നിങ്ങക്കെങ്ങെനെയാ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ, അതൊ വെള്ള ഉണ്ടോ കിണർ
ഇല്ലടാ വെള്ളത്തിനൊന്നും കുഴപ്പല്ല
ഇല്ലല്ലേ ആഹ് ഞങ്ങൾക് ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടാ
ഉം ഉം അതെ അപ്പൊ പിന്നെ എന്തോ ചെയ്യും
വ ഏഹ് വണ്ടിയില് വെള്ളം കൊണ്ട് വന്ന് തരും
ആണോ അയ്യോ അതിനൊക്കെ റേറ്റ് ആയിരിക്കുമല്ലോ ഇപ്പം
ഏയ് ഇല്ല അത് അങ്ങനെ കൊണ്ട് വന്ന് തരുന്നതാ
ആണോ അല്ലാതെ
ആഹ് പൈസ കൊടുക്കണ്ട. പിന്നെ അപ്പുറത്ത് പറമ്പ ഏഹ് അപ്പുറത്തെ പറമ്പിൽ ഞങ്ങള് കൊഴൽ കിണറുണ്ട് അവര് അത് അടിച്ചു തരും ചെയ്യും അത് വൈകുന്നേരം ആവണം അടിച്
അതെ അപ്പ ഭയങ്കര പാടാണ്
ഓ പാടാണ് ഒരു മൂന്നാല് മാസം ബുദ്ധിമുട്ടാണ്
ഉം ഹസ്ബൻഡെവിടെയാ ഇല്ലേ കൂടെയില്ലേ
ആഹ് ഇണ്ടിണ്ടിണ്ട് ആള് ആള് ദേ ഫുഡ് കഴിക്ണ് പിള്ളേരൊക്കെ എന്തോ
കുട്ടികൾക്ക് എന്നാ പനിയാണോ
ആഹ് ആഹ് ആഹ് മരുന്നിന് പോയിക്കായിന്നു
ആണോ ഹോസ്പിറ്റലിൽ പോയില്ലേ
ആഹ് ഇന് പോയി പോയിട്ട് വന്നതാ
അതെയോ ഇപ്പൊ പനി വന്ന ഒരാഴ്ച ആന്റിബയോട്ടിക് എടുത്തോ
ആഹ് ആന്റിബയോട്ടിക് തന്നിട്ടുണ്ട്
ഉം അപ്പോ ഒരാഴ്ച കൊടു ക്കണമായിരിക്കും അല്ലെ
ആഹ് ആഹ് അങ്ങനെ പറഞ്ഞിരിക്കണേ അപ്പ അവള് പിന്നെന്താ ആഹ് ഞങ്ങള് ദേ ഫുഡ് കയിച്ചു ആ കയിച്ചു കയിച്ചു ഞാൻ കയിച്ചു പിള്ളേര് കയിച്ചു ആള് ദേ അവിടെ കഴിക്കണ്
ഉം സ്പെഷ്യൽ എന്തുവാരുന്നു മീനോ
ആഹ് ഇന്ന് മറ്റേ കുടുത ആണ് അത് മൊളക് കറി വെച്ചു പിന്നെ കോവക്കായ അടുത്ത വീട്ടിൽ കോവക്കായ ഇണ്ടായോണ്ടേ അവര്ക്ക് വേണ്ട കൊറേണ്ട് പന്തലിട്ടേക്ക വെറുതെ പഴുത്ത് പഴുത്ത് പോവ
അതെയോ
ആഹ് അപ്പൊ ഞങ്ങള് ഇടക്ക് പോയി പറിക്കും
ഉം ഉം
അപ്പ ഞാനൊരു ആഹ് സന്ധ്യയായിപ്പ പോയി കുറച്ച് പറിച്ചോണ്ട് പോന്നു അതിനെല്ലാം നല്ല ഉണ്ട കോവക്കായ എല്ലാം ഇങ്ങനെ പഴ്ക്കാറായി പറിക്കാണ്ട് കിടന്ന് മൂത്ത് തുടങ്ങി
അതുവല്ല നമ്മുടെ നമ്മള് വെഷവൊന്നും വരുന്നില്ലല്ലോട
ഏയ് ഇല്ലില്ല ഫ്രഷാ അവര്ക്ക് എന്നുന്നും കഴിച്ച് മടുത്തു എല്ലാർക്
ആഹ് ആഹ് ആഹ് അതാ പറഞ്ഞേ ഈ സീസണില് മ സീസണിലും എല്ലാം വേഗം വേഗം കായ്ക്കും
ആഹ് പെട്ടന്ന് പെട്ടെന്നേ ഇതിപ്പ പെട്ടെന്നായിപ്പോയി അവര് ഞങ്ങൾ കഴിഞാഴ്ച പറിച്ചേ ഉള്ളൂ ഇതിപ്പോ ഞാൻ ചെന്നപ്പോ നല്ല ഉണ്ട ഉണ്ട കോവക്കായി നറഞ്ഞ് കെടക്ക് ക്ക്വ പക്ഷെ പഴുത്തും ചെയ്തു
അതെയോ
ആഹ് കൊറച്ച് പറിച്ചു ഞാൻ ബാക്കിയെല്ലാം ഇനി പഴുത്ത് താഴെ വീണ് പോവുള്ളു
ഉം അത് മാത്രേ ഉള്ളോ മീൻകറിയും കോവയ്ക്ക മെഴുക്ക് പൊരട്ടിയോ എന്തുവാ ആഹ് പുള്ളിക്കാരന് അതൊക്കെ മതിയല്ലേ
ആഹ് ആൾക്ക് മീൻ അല്ലെങ്കിൽ മുട്ട ഒരു ചാറ് വേണം പിന്നെ
ആഹ് അതാ ചോയ്ച്ചെ
ഉം ആഹ് ആഹ് ആഹ് ചാറായിട്ട്ന്നൊന്നും വെച്ചില്യ മീൻ കറീടെ ചാറ് കൊടുത്തു ആൾക്കയ്ന് മോര് കാച്ചണത് ഇഷ്ടല്ല
ഇല്ല ഇല്ല ആഹ്
ആഹ് തൈരായിട്ട് കൊടുക്കണം ഞങ്ങൾക്കാണെങ്കി എല്ലാവർക്കും ഏഹ് പെട്ടെന്ന് അസുഖം വരും അതായത് തണുപ്പടിച്ച അപ്പ ടോൺ സെറ്റീസ് കഫക്കെട്ട് വരുന്ന ആൾക്കാരാ അപ്പൊ തായ് ആഹ് ആഹ് ഇണ്ട് ഇണ്ട് ചെർതായിട്ട് അപ്പൊ തണു തൈര് അങ്ങനെ ങ്ങക്ക് കഴിക്കാൻ പറ്റൂല കാച്ചണം ആൾക്കാണെങ്കി കാച്ചാനും പാടില്ല
ആഹ അപ്പൊ പിന്നെ ക്യാൻസൽ ചെയ്യുന്നെന്നല്ലേ
ആഹ് ഇന്ന് വൈകീട്ട് വന്നപ്പോ പോ പറഞ് പോയി വാങ്ങിച്ചിട്ട് വർണ് അവിടെ ചെന്നപ്പോ അവിടെ കഴിഞ്ഞിരിക്കയാ
അതെയോ
അ ഇനി നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആവണം തൈര് കിട്ടണങ്കി ഇവിടെ കടയിൽ കൊണ്ടുവരണങ്കിലേ
ഉം ഉം
ആഹ് വണ്ടിക്കാര് പന്ത്രണ്ട് മണിയായിട്ട പാലും തൈരൊക്കെ കൊണ്ടുവരുള്ളൂ
ഉം ഉം
അപ്പൊ പിന്നെ ഉച്ചക്കെങ്ങാനും കാചാൻ പറ്റില്ലപ്പൊ
ഉം പിന്നെ വേറെന്താണ് കുട്ടികൾക്ക് ആഹ് സ്കൂൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ
സ്‌കൂൾ തൊർക്കാറായില്ലേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടില്ല നോ ബേഗൊക്കെ ണ്ട് കൊട വേടിക്കണം വാട്ടർ ബോട്ടില്
ഓഹ്
യൂണിഫോം എടുത്ത് തയ്ക്കാൻ കൊടുത്തിട്ടില്ല നാളെ കൊണ്ടോയി കൊടുക്കണം നാളെ ഡ്രസ് എടുക്കാൻ പോരു ഫംഗഷന്ണ്ട് ആ ജൂണിലൊരു കല്ല്യാണണ്ടേ
ആഹ് ആഹ് ആഹ്
ആഹ് ഡ്രസ്സെടുക്കാൻ പോണം അപ്പോ പിന്നെ ആങ് ട്ടെന്നെ പോണം തയ്ക്കാന്നുള്ളടുത്ത ഇതിന്റെടുത്താ അപ്പ പിന്നെ ഇ ഡ്രസ്സ് എടുക്കണം തയ്ക്ക് യൂണിഫോം കൊടുക്കണം പുസ്തകങ്ങൾ വേടിക്കണം അങ്ങനെ അവിടെ പകൽ ചൂടല്ലേ രാത്രിലല്ലേ മഴ പെയ്യ്ണെ
അല്ലടാ ഇപ്പൊ ഈ മാസം ഞാൻ നോക്കിട്ട് രാത്രി പകലെല്ലാം വെയിലല്ലേ ഫുള്ള് മഴക്കോള് ഇങ്ങനെ മന്താരം പോലെയുണ്ട്
ആഹ് ആഹ് അത് ശെരി പക്ഷെ ഇവിടെ ഭയങ്കര ചൂടാട്ടോ ഇവിടെ ഭയങ്കര ചൂടാ രണ്ടു ദിവസം മഴ പെയ്തിട്ട് ഒരു കാര്യണ്ടാവില്ല പകല് തീ വെയില പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാ
ആഹ് ആഹ്
ഇപ്പോഴും അങ്ങനെയാണ്
ഉം
ചൂട് കുറവൊന്നുല്ല കറണ്ട് പോയി രാത്രി മുഴുവൻ എഴുന്നെട്ടിരുന്ന് വീഷണം ജനല് തൊർന്നിടും അടയ്ക്ക്
ഞങ്ങക്കിപ്പന്ന് മഴ കാരണം കറന്റില്ല
അതെ ആ കരണ്ടില്ലേ ഇവിടെ കരണ്ട് പോയി അപ്പൊ ഞങ്ങ പൊറത്തേക്ക് ഇറങ്ങിപ്പോ ചൂടെടുത്തിട്ടേ സഹിക്കാൻ വയ്യ ചൂട് രാത്രി
വണ്ടില്ലെങ്കി എൻ്റെ മോനങ്ങെണീക്കുവാ
അതെ അത് ശരി കറണ്ട് പോയ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ മഴ പെയ്ത് കഴിഞ്ഞാ അവിടെ ഇങ്ങനെ മറ്റ് പ്രാണികളുടെ ശല്യം ഉണ്ടാവും ഒച്ചോ തേരട്ട അങ്ങനെയൊക്കെ ശല്യംണ്ടാവും അല്ലേ
ട്ട ഒച്ച്
തേരട്ടാ മണ്ണെണക്കുടിയെ ആഹ് ഇവിടെ അതെ മഴ പെയ്ത് നറഞ്ഞ് വരും ഒച്ച്
ഉം
ഇറമിയൊക്കെ കൊച്ചു വന്നിരിക്കും
ഉം ഉം
കേറ്റിലോട്ടും വീടുണ്ടായിരിക്കും ഇടക്ക അറിയില്ല
ഉം
നറഞ്ഞ അത ഇരിക്കുന്ന കാണണ പൂപ്പലൊക്കെ പിടിക്കും പിന്നെ ഇവിടെ മയില് വരൂട്ടോ നറച്ച് ആഹ നിറഞ്ഞേ വരും പിന്നെ ഞങ്ങക്ക് ശല്യമായിട്ട് അറ വീടിന്റെ മൊളില് വന്നിരിക്ക.
അതെയ
ഉം പകല് രാത്രിയൊക്കെ ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ ഇത് വന്ന് കഴിഞ്ഞിട്ട് ടാസ് വീടിന് മുകൾക്ക് എന്തോറീണ സൗണ്ട് പോലെ തോന്നും ഈ സാധ മയിലാ. ഏഹ് ഇല്ല്യ ല്ല്യ അട്ത്ത്ക്കൊന്നും വെരില്ല്യ നമ്മള് അട്ത്ത് നമ്മള് ങ്ങനെ നിന്ന് നോക്കുമ്പോത്തി അവറ്റങ്ങൾ പേടിച്ചോടും. ഉ
അതെ
ഉം വന്നിരിക്കുന്നു മാത്രം അവടെ റോഡ് സൈഡ് പറമ്പികൂടെക്കെടക്ക് ഓടി വെര്ണേ അഞ്ചാറെണ്ണോ ഓ ഇങ്ങനെ കൂട്ടായിട്ട് വെരും എടക്ക്. അമ്മയും കുട്ടികളായിട്ട് വെരും അ അങ്ങനെ നാലഞ്ച് കുട്ടികളൊക്കെണ്ട് കോഴിക്കുട്ടികൾടെ അത്ര വലിപ്പൊള്ളൂ നല്ല രസ കാണാൻ
ഇവടെ നല്ല കൊര കൊരങ്ങില്ലേ
ആഹ് കൊരങ്ങണ്ട്ല്ലേ ഇവിടെ ഒരുസം വന്നു പക്ഷെ ഞാൻ ട് ത്തൊന്നും കൊരങ്ങനെ കണ്ടിട്ടേ ഇല്ല്യ
അത് ഭയങ്കര ശല്യ തേങ്ങ്യക്കെ പറക്കി നമ്മളെ എറിയും.
ആണോ അത് ശെരി ആഹ് ആഹ് അങ്ങനെ കൊരങ്ങൻ എറങ്ങി നടക്കുണ്ടോ അവടെ അങ്ങനെ അത്രക്ക് ശല്യാ അങ്ങനെ കൊരങ്ങ് അല്ല അങ്ങനെ എറങ്ങി നടക്കുന്നുന്ന് കുരങ്ങ് അത്രക്ക് ശ
ആഹ് ആന്നന്നൂ നമ്മളെ തെങ്ങി തന്നെ കേറി തേങ്ങ എട്ത്ത്ട്ട് നമ്മളെ എറിയും.
ഉം അത് ശെരി അമ്മെ ആഹ് ഇവടെ പിന്നെ അങ്ങനെ ല്ലട്ടോ മയില് ചെരും പിന്നെ ഈ എടക്കീ മറ്റേ കോഴി നെ പിടിക്ക്ണൊരു സാധനണ്ടല്ലോ അത് എറങ്ങി വെരും വെ ആ ഞങ്ങളെ കോഴിനെ പിടിച്ചൊണ്ടേയിനു പാക്കാം പാക്കാം പൂച്ച. അങ്ങനൊരു സാധനം ആഹ് ആഹ് അത് വന്ന് ഇന്നാള് പൊ ഞങ്ങടെ കോയിനെ പിടിച്ചിട്ട് പോയി കൂട്ടീന് പിടിച്ചിട്ട് പോയി.
കോഴിയുണ്ടോ?
ആഹ് ഇണ്ടായിര്ന്നു എല്ലാം കഴിഞ്ഞു എല്ലാത്തിനും പിടിച്ചൊണ്ട്പോയി തിന്നു.
അയ്യോ
ഇപ്പില്ല്യ മൂന്ന് തള്ള കോഴി ണ്ടായിര്ന്നു കുട്ടികള്ണ്ടായിര്ന്നു മൂന്നാലെണ്ണം എല്ലാതിനിം പിടിച്ചൊണ്ട് പോയി.
പിള്ളാർക്ക് മുട്ടക്ക്യൊക്കെ നല്ലതായിരുന്നുല്ലേ.
ആഹ് കരിങ്കോഴിയായ്ര്ന്നു
ഉം ഉം
അയിനെ പിടിചോണ്ട് പോയിന്നെ ഇപ്പൊ കൊയ്യൊന്നുല്ല അന്ന ശെരിട്ടോ പിന്നെ വിളിക്കാവേ.
ആഹ് ആഹ് അന്നാ ശെരിയടാ അന്നാ ശെരി ഓക്കെ ഓക്കെ
ശെരി ആഹ് ഓക്കെ